ആഹ്
ഹലോ
ആഹ് എന്തൊക്കെ ആഹ് ഉണ്ട് ഉണ്ട് നല്ല വിശേഷം എവിടെ വീട്
വീട് വടെ തന്നെണ് ആഹ ഭക്ഷണക്കെ കഴിച്ചോ
ആഹ ഇല്ല
കഴിച്ചിട്ടില്ലേ അതെന്തേ
ഒന്നും ആയിട്ടില്ല
ആഹ ആഹ് പഠിക്ക നിങ്ങളൊ വർക്ക്യ്യുണ്ടോ ഞാന് ഡിഗ്രിക്ക
ആ ഞാൻ സി എ ക്കാ
സീയക്കാ നല്ല പാടില്ലേ പഠിക്കാൻ
അതെ അതെ തുടങ്ങുന്നുള്ളൂ ഏതാ വിഷയം സബ്ജക്ട് ഏതെടുത്തക്കാണ് ഡിഗ്രി ഹലോ ഹലോ
ആഹ് കേക്കില്ല
ആ അത ആഹ ഇപ്പൊ കേക്കണ്ട് ആ ആഹ് കേക്കണ്ട് കേക്കണ്ട് ആഹ അതെ എപ്പ ഏതാ വർഷം എഏതിയറാ
ഞാനിപ്പോ തേർഡ് ഇയർ
തേടിയർക്കെ ഞാനിപ്പോ പ്ലസ് ടു കഴിഞ്ഞ് ജോയിൻ ചെയ്തേ ഉള്ളൂ കേൾക്കണില്ല ഹലോ ഹലോ ആഹ ആ കേക്കണ്ട ആ ഇപ്പ കേക്കണ്ട് ഇപ്പൊ കേക്കണ്ട്
ആഹ ആഹ നല്ലാ പാടാണല്ലോ പഠിക്കാണ് ഇഷ്ടമായിട്ട് എടുത്തതാ സി എ
അതേ
മാർക്ക് മാർക്ക് ഇണ്ടാ പ്ലസ് ടുല്
ആ നയന്റി ഫോ ഫൈവ് പെർസെന്റേജ് ഉണ്ട്
ആഹ അപ്പൊ കൊഴപ്പമില്ല
ആഹ നിനക്ക് എങ്ങനെണ്ട്
ഓ കൊഴപ്പൊന്നുംല്ല അടിപൊളി എല്ലായിട്ട് പോകുന്നുണ്ട് പിന്നെ കോളേജ് ന്റെതായ ബുദ്ധിമുട്ടുകൾ ണ്ടാവോ അങ്ങനെ
ആഹ് ഏതായിുന്നു പ്ലസ് ടു ഏതായിുന്നു സ്ട്രെയിം
ഞാന് സയൻസേഞ്
ആഹ് പിന്നെ എന്റെ ടീച്ചിങ് ഇഷ്ടപ്പെട്ടോണ്ടാണോ
ആഹ് ഞാന അങ്ങനെ എടുത്ത അങ്ങനെ എടുത്തതേഞ് പക്ഷെ ഇപ്പ അതിനോടുള്ളൊരു മൂടൊക്കെ പോയിക്കണ് ഇപ്പൊ എന്തെങ്കിലൊക്കെ എടുത്തിട്ട് അങ്ങനെ സെറ്റ് ആയാ മതിനയ്ക്ണ് പ കേറുമ്പള്ള നമ്മളാര്ണ്ടല്ലോ എനിക്ക് എമ്പത്തഞ്ച് പെർസെന്റേ ആഹ് അപ്പങ്ങനെ ഓരോ ഇത്ങ്ങനെ ഓരോ
ഭയോ ആയിന്നോ അതോ കമ്പ്യൂട്ടറോ ഹലോ ഹലോ ഹലോ ഹലോ റേ ന്ജ് ശരിയല്ലേ ഹലോ ആഹ് ഇപ്പൊ കേ ക്ണ്ടേട് ആഹ് ഇപ്പൊ കേക്ണ്ട്
ഏഹ്
അവിടത്തെ പ്രശ്ന ആണോ നോയ്ക്കാ അവിടെ പ്രശ്നണോ
അറിയില്ല ഇവിടെനും ഹലോ
ഉം ആഹ് കേ
കേൾക്ണില്ലേ ആഹ് ഇവട്കേ ആഹ് ആഹ് അല്ല
ഇവിടെ മഴപ്പല്ല
ആഹ്
ഹലോ
എന്നിട്ട് ശരിയായിട്ട് വെറുതെ ഇരിക്കല്ലോ പണി നികേക്ണ്ടാടാ പറഞ്ഞോ
ആഹ് എഴുതായിരുന്നു പ്പ ഗ്രൂപ്പില് മെസ്സേജ് കണ്ടപ്പോ അങ്ങനെ ആഹ് തുടങ്ങി ക്ലാസ് തുടങ്ങി നാളെ എക്സാം ആണ്
അമ്പാ എത്ര പെട്ടെന്നോ ആഹ്
ക്ലാസ് ടെസ്റ്റ് ആണ് ഡെയിലി ആഹ് ന്നാല അധികംണ്ട് ഡെയ്ലി ഇല്ലെങ്കിലും ഇടക്കൊക്കെണ്ട്
എന്നും നോക്കണം അത്രന്നല്ലേ
ആഹ് അതെ ഫസ്റ്റ് അറ്റംറ്റിൽ തന്നെ കേറി പോവാണെങ്കി സെ
ആഹ് നല്ല നല്ലകാര്യ അത് എന്റെ ഫ്രണ്ട് നോക്കിനി സി എം എക്ക് ഓ ക്ക് രണ്ട് മാർക്കിനാ പോയിനത്
ഓഫ് ഇത് അതാണ് പ്രശ്നം പിന്നെ ഫുള്ള് എഴുതും സി എം ക്ക് അങ്ങനെയല്ല സി എക് പിന്നെ ഫുള്ള് എയ്തും വാണം
ആഹ് ഓർക്ക് പി ഓള്ന്നിട്ട് പിന്നിം നോക്കീനീ പക്ഷെ അതിലും അങ്ങൻതന്നെ ആയി പോയി ഇനിപ്പം എന്താണ് ഓൺലൈൻ ആയിട്ട് നോക്കണംന്നറീണ്ട്
ആഹ് ഞാന് പിന്നെ ബടെ പ്രൊഫിൻസിലാണ്
ആഹ് എ പ്പാദ്യേ നോക്കിക്കൊണ്ടി ഒന്നും പെൻഡിങ്ങില് വെക്കണ്ട അപ്പ പ്പ ക്ക്‌ ക്കങ്ങനെ പഠിച്ചു പഠിച്ച് പോയാല് സുഖായി ആഹ്
പ്പോ ഇന്ററിന്റെ റിസൾട്ട് വന്നിന്നു ഏതോ അറ്റുറ്റിന്റെ അയ്ല് ഓൾ ഇന്ത്യ എയ്റ്റ് പേസെന്റേജ് ഒള്ളു പാസ് ആഹ് അങ്ങനേ
അത് മാത്രോ
അല്ല ഇന്റതല്ല ഇന്ററില് ആഹ് ടോട്ടലി ഓൾ ഇന്ത്യ ഞാന് എഴുതിറ്റില്ല്യാല്ലോ ഞാന് പ്പൊ ജോയിൻ ചെയ്തിട്ടുള്ളൂ ഒരു മാസായിറ്റൊള്ളൂ
ഒരു മാസായിട്ടൊള്ളോ അപ്പൊ ഇത് എന്നാ എന്നാ വരുന്ന് എക്സാം ഒക്കെ
ഇന്റത് എന്താ ഇന്റെ അറ്റംറ്റ് ജേ ജനുവരിയിലാണ്
ജനുവരിയില് ആഹ് ആഹ്
ആഹ്
ഓ അപ്പത്തേക്ക്‌ ക്ലിയറാ ഉം ആഹ് നല്ലോ നോക്കിക്കോണ്ടി ഒന്നും പെൻ ഡിങ്ങ് വെക്കണ്ട പെൻ ഡിങ്ങ് വെച്ചാത്തന്നെ പ്രാന്താ ക്ക്‌ ലാസ്റ്റിലേക്ക് നോക്കുമ്പോ കൊറേ വെരും
സയൻസ് സ്റ്റുഡൻസിന് അക്കൗണ്ടെൻസിം കൊമേഴ്സ് സ്റ്റുഡൻസിന് മാക്സു ആണ് പ്ര ഉം പ്രശ്നം
ഓർക്ക് നന്നായി ക്ക്‌ണ്ടാവാ
ന്നാലും പസ് ഏ പാസ് അധികോം സയൻസ് സ്റ്റുഡൻസാത്രേ ഉണ്ടാവാ ക കാരണം ഒല്ക്ക്‌ പഠിച്ച് ആഹ് പഠിച്ച് ശീലണ്ട്
ശീലണ്ട് സയൻ അങ്ങനെ മാ
ന്നേ ഉം അതുവല്ല കൊറെ ടൈം ഇരുന്ന് ഇങ്ങനെ പഠിച്ച് ശീലണ്ട് ണ്ട് പക്ഷെ കോമേസ് സ്റ്റുഡന്റ്സിനങ്ങനല്ല
ക്കെ ആഹ് മാക്സന്നെ അല്ലേ വരുന്നഹ് കൂട് തലും ഉം സയൻസാകെ ഒന്നേ വെര്നൊള്ളൂ നോക്കാണെങ്കില് ആഹ് ന്നട്ടെന്തൊക്യാണ് വിശേഷം
നല്ല വിശേഷം ടീച്ചിങ് കെര്തീട്ടെന്നെ വി എ എട് ത്തേന്ന് പിന്നെ നഴ്സിംങ്ങ്, നീറ്റതൊന്നും നോ
ഞാ ഇൻ ഇക്യാദ്യം അയ്നോട് വല്യെ മൂഡില്ലേയ്നി ഞാനാദ്യം എന്താ പറയാ ഒരു ടൈമിലിക്കങ്ങനെ വെല്ല്യൊരു ഇൻട്രസ്റ്റ്ന്നും ഇല്ലേയ്നയ്നോട് ഹലോ ആഹ് പിന്നെഇൻക്ക്‌ ആഹ് അപ്പൊ പിന്നെ ഒരു മൂഡില്ലാത്തോണ്ട് ഞാനയ് ക്ക് നോക്കിലാ ഇന്നോടെല്ലാരും പറഞ്ഞീന് അത്ട്ത്തോ ഇട്ത്തോന്ന്ള്ളെ ക്കന്ന് ഇൻക്ക് ഭയങ്കരൊരു ഭ്രാന്ത് ആഹ് ഇപ്പൊ നല്ലഹ് തോന്നുന്നു ഇപ്പൊ നല്ലഹ് തോന്നുന്നു ക്ക്യ അപ്പൊ ഒരു ഭ്രാന്തേയ്നി എന്താച്ച്ട്ടാ ഞാൻ ഡിഗ്രിഎന്നെ ഇട്ക്കണം ഡിഗ്രിയെന്നെ ഇട്ക്കണം ന്ന്ള്ളെ
ഇപ്പൊ മാറിക്കിട്ടീല്ലേ കയപ്പങ്ങ് മാറിക്കിട്ടി
ഇപ്പന്താ ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നു അത്രന്നെ
ഉം ഏ ആഹ് അങ്ങനെ ഇഞ്ഞ് ഇയാക്ക് ട്ടെൻ ത്തെ എങ്ങനെ മാർക്ക് ഫുള്ള
ടെൻത് ഫുള്ളല്ല എനിക്ക് ആറ് എപ്ലസും നാല് എ യും
ഉം ഉം നല്ല ഉണ്ട് പെർസെന്റേജ് ഉണ്ടല്ലേ
പെർസന്റേജ് ഇണ്ട്
ഉം എന്നാലും സയൻസ് എടു ആഹ് ഇൻക്കും ഫുള്ള് ഉണ്ടായിനു സയൻസ് എട്ത്ത് അയ് പക്ഷെ ഞമ്മക്ക് ഇഷ്ട്ടള്ളല്ലേ ചെയ്യാ
അതാണ്
അതാ അത് വേറെ കാര്യം ഞമ്മളെ ഇഷ്ടത്തിന് അനുസരിച്ച് പോകണ്ടേ
ആഹ് അപ്പൊ ഞ അതുകൊണ്ട് വീട്ടിലും വല്യ സീൻ ഇല്ല എന്ന് വെച്ചാ എന്താണ് ഞാൻ പറഞ്ഞ് ഇൻക്യ അതാ ഇഷ്ടംന്ന് പറഞ്ഞപ്പം എന്നാ അത് എടുത്തോ എന്നാല് എന്റെ ഇ
ആഹ നമുക്ക് ഇഷ്ടലീന് ചേർന്നാലൊള്ളൂ നമുക്കൊരു സംതൃപ് ത്തി ഉണ്ടാക
അതെ പിന്നെ നമ്മക്ക് പുറത്തുന്ന് കാണുബ എല്ലാം സിമ്പിളും ആണ് എല്ല സുഖാണ് ഒക്കയാണ് അയ്ന്റെ ഉള്ള് കേറുമ്പളെ മനസ്സിലാവുള്ളൂ എന്താണ് റിയാലിറ്റി
ഇവിടെ ഇന്റെ നാത്തൂനുണ്ട് ബി എ ഇംഗ്ലീഷ് ഞങ്ങക്കൊക്കെ ഇപ്പ തന്നെ പണി കോള് ചെയ്യാ ഓളും തേടി ഇയറെന്നെ തേടി ആഹ് ആഹ്
ആഹ് ഓള് ബീറ് കഴിഞ്ഞി ആഹ് ആഹ് ആഹ് ഓള് എന്താ എന്താ പറയാ നേരിട്ട്
ഇന്ത് കേക്ക് ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഇതെന്താന്ത് കേ ഹലോ ഹലോ മ്യൂട്ട് ഒന്നും അല്ലല്ലോ ഇതില് മ്യൂട്ട ആക്കാം